ഹ
ശേഷം മഴ ഇണ്ടോ.
ഇല്ല ഇന്ന് ഇവടെ മഴ ഇല്ല. നല്ല വെയില.
ആണല്ലേ ഇവടെ മയേ ഒള്ളു.
ഏ ഇവടെ നല്ല വെയ്ല്. എന്തൊരു ചൂട്ന്നറിയോ.
ഞാൻ വേറു കൊൾ വിളിച്ചപ്പോഴും പറഞ്ഞു ഞാൻ അലക്കാനുള്ളത് വെള്ളത്തിലേക്ക് ഇട്ടപ്പോ ഇടി തുടങ്ങി. മഴയോടെയാ ഞാൻ അലക്കി അയേല്ട്ടത്.
ആഹ് ഇവിടെന്ന് മഴന്റെ ലക്ഷണങ്ങളൊന്നുല്ല. ഇഞ്ഞി ഉച്ച കഴിഞ്ഞ് എന്താറീല.
ആഹ് അതെല്ലേ.
ഉം
പിന്നെ ഉണ്ണി എന്തോ പറയുന്ന് വവാ.
ഓള് ത. ഇന്റെ ബേക്ക്ല് ഉഷേ ഉഷേന്ന്ൾച്ച്നട്
എന്റെ അശം ഒറങ്ങി. അതോണ്ട് പിന്നെ കൊഴപ്പല്ല.
ഉം
അയ്യൊ. അവരുടെ പ്രായം ഇതെല്ലേ. സ്കൂൾക്കൊക്കെ പോയിതൊടങ്ങിയ നിനക്ക് മിസ്സയപിന്നെ.
ഉം ഉം ശരിയാ.
ഉം സ്കൂളീ പോയ്ന്നവരെള്ളൂ ഈ ഉഷേ വിളിക്കെ പിന്നെ ഫ്രണ്ട്സക്കായി അവര് അവരെ ലോകത്താവും ന്താപ്പേമെ പ്പ് മേക്കപ്പ് ഗ്ലാസൊന്നു ഇല്ലേ.
അത് കാണുമ്പോ ഓരോ കളിയാണ്.
ആണല്ലേ.
പ്പ കത്രികെട്ത്തിട്ട് ഞ് മുടിയൊക്കെ വെട്ടി ആകര് വിതാക്കും.
അശ് ശ് ഷോ കത്രിക മാറ്റി വെക്കണ
ഏഹ് മുടി വെട്ടരുത്ട്ടോ
ഹലോ
ഹലോ
ആഹ് കത്രിക മാറ്റി വെക്കണം കേട്ടോ
അ ആഹ്
ഉം പിന്നെ
പിന്നെ ന്തൊക്കെ ഹുഡച്ചോ
ഫുഡ് കയിച്ചില്ല കഴിക്കണം നിനക്കോ അവിടെയോ
ഇബടെ ആവനോള്ളു ഞാൻ ഇന്റെ വീട്ടില
പോയ എന്ന് പോയി
ഞാന്നലെ
ഉം പിന്നെ വേറെന്താ ഞാാനിങ്ങനെ പ്രതിലിപി വായിചൊണ്ടിരിക്കുവായിരുന്നു
ആഹ് ഞാനത് അണിൻസ്റ്റാളാക്കി കാരണം എനിക്ക്യ നിങ്ങട്ട് വരാൻ പ
തായും കിട്ടണില്ലല്ലേ അതൊരു അഡിക്ഷനാണ് വല കഞ്ചാവ് എം ഡി എം എ എന്നൊക്കെ പറയുന്ന പോലെ ഇ പ്രതിലിപി അഡിക്ഷനാണ് പുതിയൊരു അഡിക്ഷൻ വന്നേക്കുന്നെ
ഉം
ഞാനൊക്കെ പാതി രാത്രി ഇരുന്ന് വായിക്കുമ്പ ഇവരോയ്ക്കും ഹസ്ബൻഡോയ്ക്കും വാട്സാപ്പിലോ ഇല്ലില്ല ഇൻസ്റ്റഗ്രാമിലോ ഇല്ല ഇല്ലല്ല പിന്നെ എന്തുവാ ഈ ഫോണിനകത്ത് എങ്ങനെയന്ന് അപ്പൊ ഞാൻ പറയും കഥ വായിക്കുന്നു നിന്റെ ഒരു കഥ വയ്പും നീയും
ഞാ എന്നിട്ട് ഒയ് വാക്കിയത കാരണം നമ്മുക്ക് അതില് ലോക്കോപ്പണായിന്ന്റിഞ്ഞാൽ പിന്നെ അത് വായിച് തീരാഞ്ഞ പിന്നെ ഒരു ഒര് സമാധാന ഇല്ലല്ലോ ആഹ് ആഹ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ